ഹലോ
കുട്ടികളൊക്കെ വന്നൊ?
ഇല്ല ഇതാ വരാ നിക്കുന്നുള്ളൂ ഞാൻ ഇവിടെ വെയി ചെയേതിരിക്ക കുട്ടികള ആഹ അവിടെ ആഹ വേണ്ട വേണ്ട ഇവിടെ നമ്മള് നിന്ന് വന്ത് വണ്ടി വേര് ബെസ്സില വരല അവര് അവരല്ല അവ അല്ല ഏഹ ചായൊക്കെ കുടിച്ചോ
എണീട്ടിട്ടില്ലേ? ചെക്കന എണീട്ടിട്ടില്ല
അതെ ആഹ് ആഹ കേട്ടു അല്ല ഉം ആഹ ആഹ എപ്പഴാണ് ക്ക എക്കെപണീക്കാ ആഹ ങ്ങള ഉം അല്ല പണികളൊക്കെ കഴിഞ്ഞോ
ചോറിന എന്താ ഇന്ന് ന്നല്ല സാധാ വെണ്ടയ്ക്ക തക്കാളിയും കറി പിന്നെ മുരിങ്ങിന്റല കറി ഉപേരി
ആഹ
വേറെ മീനിനൊക്കെ നല്ല വില ആട്ട് മീനൊന്ന ഇപ്പോ വാങ്ങല്ല പിന്നെ അതല്ല ഇവിടെ കൊറേ ആൾക്കാർ ഉള്ളതല്ലേ ഇ മീനൊന്നും വാങ്ങിച്ചില്ല അതല്ല എന്താ കൊറ കൊണ്ടണ്ട് ഇവരെ ഇവിടെ ഏട്ടൻ തന്നെ കൊണ്ട ഉള്ളതൊക്കെ വേറെ ആരും കൊണ്ടല്ല അപ്പൊ എന്ത ചെയത് ഞങ്ങള് കൊണ്ടു
പ്രവീണ് പിന്നെ അത് ഇങ്ങനെ ഓനെ അങ്ങനെ ഏഹ ഓന അങ്ങനെ മറ്റേതൊന്നും. മീന് ഇറച്ചിയൊന്നും കഴികുല.
ആഹ ആ പച്ചക്കറി കൊണ്ട് വരൂല്ല.
ആഹ് പച്ചക്കറി എപ്പഴെങ്കിലും കൊണ്ടുവരും ഓന് അതിന് പൊതുവേ രസം. അല്ല ചോറും മാത്രം കൂട്ടിയിട്ടാണ്. കഴിക്കാറ് ഭക്ഷണം പിന്നെപ്പോള് ഇവിടെ ഇരിയല്ലോ. ഇളയച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ട്.
ആഹ
ആഹ അങ്ങനെ അങ്ങനെ അങ്ങണ്ട് പിന്നെ ഞങ്ങൾ തന്നെ. ഇത് ഞങ്ങന്നാണ് അതിപ്പോ ഒരാഴ്ച ഇവിടെ ഇണ്ടായിന്ന് പിന്നെ പോയി ഓൾക്കെ എന്തോ പസ്റ്ററ്റൂ പാസല്ല അത് മറ്റ തുല്യതിന്റ അച്ചിലേ
ആഹ് ആഹ് അല്ല കുട്ടി അംഗ ലവാടി പോകുന്നുണ്ടോ?
ആഹ ആഹ
ഏഹ
ഇനിയിപ്പ അടുത്ത തവണ പൊല് പോയി പോലെ
ആഹ ഇവിടെതന്നെ.
ആഹ് ഇവിടെ അടുത്തന്നെ. ഇങ്ങെടെമ്മളെ കുച്ചിപ്പുറം ഉം
അല്ലെ ങ്ങള് രണ്ട് പേരും ഒരുമിച്ച് അവനാന്റാേട്ക്കോവല്ണ്ടാ
ഏം ഞങ്ങളങ്ങനത്തന്നെ ല്ലേര്ന്നോ ഞാപ്പ സ്കൂള് ഇസ്കൂള് തൊർന്നാേണ്ടല്ലേ സ്കൂൾ ഞാങ്ങെനെ പോവാതിരിക്ക്ണെ അല്ലെങ്കി ഞാനും അധികം അവ്ടൊക്കെ തെന്നാ എന്താച്ചാല് കുട്ട്യേള് ചെറ്തല്ലേ നമ്മ ക്ക് നമ്മ ശടെ വീട്ടില്ക്ക്മ്പാെഴാണ് അയ്ന്റേതായ രീതീല് കുട്ട്യേളെ നോക്കാനും നമ്മ ക്കൊര് റെസ്റ്റ് ഈ കുട്ട്യേള് ചെർതാകുമ്പം നമ്മക്ക് റെസ്റ്റ്ട്ക്കാൻ കഴിയിലാ
ആഹ്
അങ്ങെനാെരു സംഭവം നമ്ക്ക് റെസ്റ്റ് വേണെ നമ്മൾലെ നമ്മക്ക് റെസ്റ്റ് വേണ്ടെയ്ന് സമ്മെ എ ഏട്ടന് സമ്മെയ്ക്കും അയ്നെക്കെ
ഉം ഞാനങ്ങെൻതന്നെ ആയ്ചേല് പോവും
ആഹ്
ആയ്ചേല് പോയി രണ്ടൂസം നിന്ന്ക്കാണ്ട് പോരും ആഹ് കൊറേ ഇങ്ങെട്ട് വടെക്കുമ്പാണ്ട് പോവും പെട്ടെന്നാണ്ട് പോവും
ആഹ് ഞാനും അങ്ങൻതന്നെ പെട്ടാെന്നൊക്കാണ്ട് പോവും ഇക്ക് പോണം തോന്നുമ്പം അപ്പം പോവും ഞാൻ ചെൽപ്പം ഏട്ടനോട് ഇപ്പട്ത്ത് ആഹ് ഏട്ടെനോട് പറയും ഏഹ് ഏട്ടെൻ വര്ണ്ടാവോ അല്ല വിളിച്ച് പറയായിര്ക്കും ഇച്ച്ന്ന് പോണട്ടോന്നറ്യാ ഇപ്പ എ എന്താ ചെല ആൾ ഭർത്താക്കന്മാര്ണ്ടാവുലേ നല്ലോം ഏഹ് ഇന്ന് പോകണ്ട അങ്ങനൊക്കെ പറീലാ അങ്ങനൊന്നും പറീലാ അപ്പൊ ഇപ്പ സ്കൂള് ള്ളോണ്ടാണ് ഇല്ലെങ്ക്‌ല്ന്നെപ്പളോ വീട്ട്ല്ണ്ടാവും കാരണം ഇന്ത് ഇനിക്കാെര് റെ ച്ച്ന് കണ്ട്ട്ടാട്ടോ ഏട്ടം വിട്ന്നത് ഇവെടെ ആവുമ്പോ തീരെ റെസ്റ്റ് ഇല്ല്യല്ലോ റെസ്റ്റ് ഇല്ല്യാന്നല്ല നമ്മളിപ്പോ നമ്മളെ വീട്ടില്ള്ള പോലെ നമ്മള് ഇവെടെ റെസ്റ്റ് ഇട്ക്കാേ ഇല്ല്യല്ലോ നമുക്ക് ഈ പണികളും കാര്യങ്ങളു ആയിട്ട് തെരെക്കെയ്രിക്കും നമ്മള്
ആഹ്
ഞാനൊക്ക ഫുൾടൈം തെരെക്കിലാവും ഞാ രാവ് ലെ നേരെത്തെ ണീറ്റ് കഴിഞ്ഞാ പിന്നെ എനിക്ക് പണിയോട് പണിയാണ് പിന്നെ ഏഴ് മണി ഏഴെ രാവും ഇന്റെ അട്ക്കളപ്പണ്യാണ്ട് കഴിയണംന്ന്ണ്ടെങ്കില് തൊടക്കലും അത്ങ്ങട്ട് കഴിഞ്ഞി ട്ട് പിന്നെ ഞാന് കുട്ട്യേള് പിന്നെ ചെർതിന്റെ കാര്യം പിന്നെ ഇവളെ സ്കൂൾലും പ്പ ഇതിന് സ്കൂളാെർന്നാണ്ട് സ്കൂളിലേക്കാക്കണ്ടെ അത് കഴിഞ്ഞ് പിന്നെ ചെർതിന്റെ കാര്യങ്ങള് നോക്കി അപ്പഴേക്കൊര് പയ്നൊന്നണ്യൊക്കാവും അയ്ന് കഞ്ഞി കൊട്ത്ത് കെടെത്തും കെടെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഒറ പിന്നെ അത് ഒറെങ്ങിക്കഴിഞ്ഞാലെ ഇക്ക് റെസ്റ്റുള്ളു പിന്നെ അയ്ന്റെ എടേയ്ക്കൂടെ ഓരോ ഇതിലേയ്രിക്കും പിന്നെ നാളത്തേക്ക് ആഹ് കൊർച്ച് ഇപ്പാെർങ്ങീക്ക്ണ് പിന്നെ നാളെത്തേക്ക്ള്ളെ ഫുഡ്ഡ് ഫുഡ്ഡിന്ള്ള സാധനാെക്കെ ഇന്ന് അരിഞ്ഞ് വെക്കും ഞാൻ ന്നാ നാളെ അങ്ങെനെ അരിയെണ്ട ആവശ്യല്ലല്ലോ വിചാരിക്കും
ഫ്രിഡ്ജ്ണ്ടാ
ആഹ് ഫ്രിഡ്ജില് ട്ത്ത് വെക്കും
പ്പൊ കൊഴപ്പല്ല അല്ല ഈ നേരത്ത് ഒറെങ്ങ്യാ ഞ്ഞോള് രാത്രി ഒറെങ്ങോ
ഓഹ് ഒറെങ്ങും അങ്ങൻത്തെ പ്രശ്നം ഇല്ല ഇതെരേയ്ട്ട് അങ്ങനെ പ്രശ്നണ്ടായിട്ടില്ലന്നും പക്ഷെ കൊരച്ച്ങ്ങട്ട് ലെയ് റ്റാവുംന്നാെള്ളു ഒർങ്ങാന് ചെലപ്പാെ ചെലെപ്പാെ നേര്ത്തെ ഒർങ്ങും ലൈറ്റൊക്കാണ്ടോഫാക്ക്യ വേ ഗം ഒർങ്ങാേള് അങ്ങനാണ് ന്നാലും കുട്ട്യേള് ള്ളെ കുട്ട്യേള്ണ്ടാകുമ്പാെര് വേറെ തന്നേണ് നമ്മക്ക് നമ്മളെ കാ ര്യങ്ങള് നോക്കാം പറ്റാത്തൊരവസ്ഥേണ്
ഇല്ല്യ ഒക്കെ ഓലത് കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ
ആഹ് ഞാനൊക്കെ ഫുഡ് ചെലപ്പോ ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും എന്ന്ട്ടോ എനിക്ക് കിട്ടൂല ചെല സമയത്ത് ഞാന് എന്താ ഇവർക്ക് കുട്ടികൾക്ക് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ മതി എന്നുള്ള ധാരണായിരിക്കും ഒരു ദിവസം അങ്ങനൊയിരുന്നു എന്തോ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നിട്ട് അപ്പോ ഏട്ടനും കഴിച്ചയിന്ന് പക്ഷെ ഏട്ടനെന്തോ കൊണ്ടന്നിരുന്നു എന്നട്ട് ഞാനും കഴിച്ച് ഞാൻ കഴിച്ചില്ല
ആഹ്
കഴ്ചകളൊക്കെ വന്ന സാധനല്ല എന്ന്ട്ട് ഏട്ടന് ഭയങ്കര സങ്കടായി കാരണം ഞാന് ഇക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഏട്ടനോട് ഇതിലൊന്നും ഇല്ല ഞാൻ ഉണ്ടാക്കിയ സാധനനെയ് യത് പോയല്ലെ ചേട്ടൻ വന്നു അന എന്ന്ട്ട് ഏട്ടൻ കൊടുന്ന സാധനം ഏട്ടൻ എന്ത് ചെയ്തു റൂമിലിടുത്തെച്ചീന്നു എനിക്ക് എനിക്ക് തരാൻ വേണ്ടിട്ട്
ഏഹ്
ഇവിടെ ഇവിടെ അങ്ങനൊക്കെ ചെയ്താലെ ശരിയാവു കൂട്ട് കുടുംബം ആകുമ്പോ നമ്മള് നമ്മളടേതായ ഞാൻ വിചാരിക്കും ഞങ്ങളെ വീട്ടി മാത്രേ അങ്ങനെ ഉള്ളൂ
അല്ല ഇവിടെ ഞങ്ങൾ എന്ത് ഇവിടെ അടുക്കള കീറി എന്ന്ട്ട് അത് ഉണ്ടാക്കി അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞി പാത്രത്തിലിൽ ഇത്തിരി ഇടുത്തുകാണ്ട് അവിടെ കൊണ്ട് പോയി വെക്കും
ആഹ് അല്ല ശരിക്കും പറഞ്ഞ നമ്മളായിട്ടൊരു പ്രൈവസി ഇല്ല അതാണ് പ്രശ്നം
ആഹ്
എക്ക് അങ്ങനെ വരാനില്ല എന്താച്ചല് ഇപ്പ എന്തെങ്കിലും കൊടന്നാലും തന്നെ നമ്മളിങ്ങ്ട് കൊണ്ട്രുമ്പോത്തിന് പിന്നെ ഈ അടുക്കളിയിക്ക് കൊണ്ടരുമ്പോ എല്ലാരും കൂടി വീതം വെക്കുമ്പോ നമ്മക്ക് ഒന്നൂല്ല
ആഹ്
നേരെ റൂമക്കാപോന്നേ എന്നിട്ടവിടുന്നു ഓഡീഷൻ കഴിഞ്ഞിട്ട് പിന്നെബാക്കി കൊണ്ടുപോകും. പിന്നെയെന്തെങ്കിലും കഴിക്കണ ന്നുതോന്നുമ്പോ വേഗം, ഉം.. എന്തേിലും കഴിക്കണമെന്നുതോന്നുമ്പോൾ വേഗം പുറത്തക്കു കൊണ്ടുപോകും.
ഉം..
പിന്നെയെന്തേലും സ്പെഷ്യല് മീനും, ഇറച്ചിയുമൊക്കെ കൊണ്ടിരാൻ തന്നെ മടിയതാണ് എന്തുവച്ചാലെന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിലുംതന്നെ നമുക്ക് എല്ലാ തെകയില്ല അന്ന് എട്ടരക്കു കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസംരാത്രിയിയത്തേക്ക് വേറാണ് പിന്നെയന്നത്തെ രാത്രി പിന്നെ വേറാണ് എന്നിട്ട്. ഞാനിതേ, ഞാൻ പിശുക്കി ആഹ്, അതൊന്നും കുഴപ്പല്ല, അത് ഉഷാറാണ് അതിനൊന്നും നമ്മളൊരിക്കലും പറയൂല.
അല്ലയീരാവിലെ ഏഹ് രാവിലെയെണീക്കുമ്പ ഓളുമെണീക്കു വോ
ഏഹ്.. അതാദ്യണ്ട്. അങ്ങനെ അങ്ങനത്തെയിതൊന്നുമില്ല. നമ്മള്.. ഞാൻ.. പണിയെടുക്കുമ്പോള് കിടക്ക അങ്ങനത്തെതന്നുല്ല. നേരത്തെയെണീക്കും. ഇണ്ട്, ഞാനെണീക്കയാണെങ്കിൽ അതപ്പ തന്നെയെണീക്കും. എണീറ്റെന്റെകൂടെയെല്ലാം.. ആഹ്... എല്ലാതും ചെയ്യാനൊക്കെ ഷാറണ്. അടിച്ചുവാരലും തൊടക്ക എല്ലാം ഓളുതന്നെയധികം ഞാൻ ചിലപ്പോ ആദ്യംതുടക്കും, എനിക്ക് ഓളുണ്ടാകുപോളിവിടെ പണി ഉണ്ടാവില്ല പ്പോ തുടക്കലൊക്കെയോൾക്ക്, ഞാൻ തുടക്കണേയില്ല. അടിച്ചുവാരലും തുടക്കലൊന്നുല്ല. പിന്നെയകത്തുള്ള പാത്രം കഴുകല് കറിവയ് വയ്ക്കാനൊക്കെ ചെലപ്പോയധികം ഞാൻന്നെവെക്കാറ് അവള്.. അവളെല്ലാം.. ചോദിച്ചിട്ട് ചെയ്യ ചെയ്യുള്ളൂ. പക്ഷേയെനിക്കിഷ്ടമില്ലാത്തയൊരു കാര്യണ്, നമ്മള് മുതിർന്നവരു നമ്മോടെല്ലാം ചോദിച്ചിട്ട്.. ചെയ്യുന്നൊരാവശ്യമില്ലല്ലോന്നേ.. അവൾ, ഓളുടെ ഇഷ്ടമല്ലേയതങ്ങ ചെയ
ഉം..
ഇതങ്ങനെയിതെന്നോടുഎല്ലാം ചോദിക്കും. എല്ലാ കാര്യവും ചോദി അരി, ചോറുവരെ വെന്തോന്നെന്നോടു ചോദിച്ചിട്ടാ ഊറ്റല്
ഏഹ്.. അതെന്താന്നറിയോ, ഇനിയിപ്പോ വെന്തില്ലാ ആഹ്... വെന്തില്ലാന്നുണ്ടെങ്കി കുറ്റല്ലാർക്കും ആവൂലേ അതേറ്റ്
ക്കതുകൊണ്ടാതോന്നണ് ഞാനിങ്ങനെ ഒരൂസന്നോടു ചോയിച്ചു അരിയെത്രയി എടുക്കണ്ടേന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്റെയരിയല്ലേ യെ ന്തിനായെന്നോടു ചോദിക്കുന്നതെന്നു പറഞ്ഞുഞാൻ കാരണമങ്ങനെയാകു മ്പോളെനിക്കിടങ്ങേറാണെന്തവെച്ചാല് അത് ഓ... അതായതു ഒരാൾടെ മൈൻഡിൽ ഉണ്ടാവില്ലേ എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റു ഇല്ലവിടേന്ന്, ആ ഒരു മൈന്റൊ കുട്ടിക്കുവരണ്ടല്ലോന്നു വിചാരിച്ചിട്ടെ ഞാനെന്തേയ്യും, ഞാനും പരമാവധിഓളോട്, ഓളോട്... ട് അങ്ങനെയങ്ങനെയുണ്ടാവുമത് ഓട്ടോമാറ്റിക്ക ഉള്ളതാണെല്ലാവർക്കും. നമ്മുടെയടുത്ത് കാണിക്കുന്നില്ലാന്നേയുള്ളൂ
ഉം..
രാവിലെയീതേട്ടവാ
ആയിക്കോട്ടെ,